ആ ക്കെ
ആ കേൾക്ക്ന്ന്ണ്ട് കെടന്നോ
ഏയ് ഇല്ലല്ല കട്ന്നിട്ടില്ല ഇല്ലല്ല കട്ന്നിട്ടില്ല
അതേ ഞാന് ഈ മൊ ഞാനും കെട്ന്നില്ല ഞാനും മൊബൈൽല് വാർത്തകളൊക്കെ കേൾക്കായിരുന്നു ഇങ്ങനെ
ആ ഇ ഇന്ന് അർജൻ്റീനൻ്റെ ക കളിയില്ലേ അപ്പത് കണ്ടിട്ടണ്ട് കെടക്കാനച്ച് ഇങ്ങനെ
ശെരിയാ ഞാനിതല്ല ഞാനന്താറിയോ ഇന്ന് പിന്നെ ഈ ചായപ്പൊടില് കെമിക്കലിണ്ടായിട്ട് ഇവരെ പിടിച്ചതേ ചായ നമ്മള് കഴിക്കണ ചായപ്പൊടിയിലൊക്കെ കെമിക്കൽ ചേർത്തിട്ട് വിഷവസ്തുക്കൾ ചേർത്തിട്ട്
അഹ് ആഹ്
എത്രയോ ഇത് ആ ഒരുപാടാള ഇത് പിടിച്ചിട്ടണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കന്ന് ഇതാക്കല്ല ആ ഇതെക്കെല്ലെ ഇപ്പം നമ്മള് കുടിച്ചോണ്ടിരിക്ക്‌ണത് അങ്ങനരു പേടി അഹ് ആഹ് അതിശയണ് പേടിയവാണ് മ്മളോരോ കെമിക്കല് കഴിക്കാണത് ആലോചിച്ചിട്ട് എത്രകാലായി തെടങ്ങയിട്ടുണ്ടാവാ ഇതൊക്കെ എല്ലാരും ലൂസ് ചായപ്പൊടിന്ന്റഞ്ഞ് ഞമ്മളൊക്കെ വാങ്ങി
ച്ചിട്ടുണ്ടോ
ഉം പിന്നെ ലൂസ്ചായപ്പൊടിന്നറഞ്ഞട്ടേ ഇപ്പൊ മലപ്പുറം ജില്ലേതന്നെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊന്നിട്ട് വാർത്തേല് കണ്ടിട്ടണ്ട് പേടിയന്ന് പറയാനന്നേ എല്ലാർക്കും സ്ട്രോങ് ചായന്നെ പറയുമ്പഴേ ഈ കെമിക്കല് വിഷവസ്തു വി വി അത ഇടുന്നത് ഇതൊക്ക ചായേ സ്ട്രോങ് ആക്കണന്ന് പറഞ്ഞട്ടൊക്കെ തരുന്നത് ഇതാണ് നമ്മള് ക്യാൻസർ വരെണ്ടാകാൻ ചാൻസുള്ള സാധനങ്ങളാണ് എങ്ങനെ വിശ്വ
ഉം ഇപ്പൊ ഫുള്ള് വിഷവസ്തുക്കളെന്നെ
ഓഹ് അത് പിന്നെ ഈ ഇതെന്നല്ല എല്ലാം അങ്ങൻതെന്നേ ഈ പച്ചക്കറികള് നോക്കിട്ടൂല്ലേ സർവേലൊക്കെ കണ്ടില്ലേ കയറ്റുമതില്ലല്ലോ. ഇന്ത്യലെ കറിവേപ്പില കയറ്റ്മതില്ല്യാന്നാറയണേ കാരണെന്താച്ചാല് അത്ര വിശവസ്തു ആണ് അതില് അഡിക്ക്ന്നത്. ഓരോ ലായനീലും മുക്കീട്ട് അയക്ക്ന്നത്. അപ്പൊ പിന്നെ അത്പോൽത്തെന്നെ ഈ പച്ചമൊളകൊക്കെ കണ്ടില്ലേ? നല്ല പച്ച കളറാണ്ല്ലോ പച്ച